ഹലോ.
ഹലോ കേൾക്ക്ണില്ലേ
ആഹ് കേക്കണ്ട് ഉം
ഏഹ് എന്തൊക്കെസുഖല്ലേ
സുഖം തന്നെ ആണ് ഭക്ഷണം കയ്ച്ചലെ
ആ കഴിച്ചു ഭക്ഷണം കഴിച്ചു.
എ ആഹ് ഓ കയ്ഞ്ഞു എന്താ ഭക്ഷണംക്കെ നല്ലായിരിക്കുംല്ലെ
വെള്ളിയാഴ്ച സ്പെഷ്യലൊന്നുമില്ല എന്നാലും. ആഹ.
ഇടെക്ക് ഉണ്ടാക്കളൊള്ളൂ വെള്ളിയാഴ്ച സ്പെഷ്യൽ
ഏഹ് മക്കള് സ്കൂളിട്ട് വന്നോ വരാനായോ മക്കളുണ്ടോ?
മക്കളുണ്ട് മൂന്ന് മക്കളുണ്ട് പഠിക്കയാണ് ഒക്കെ ഓരോ ഒക്കെ അഞ്ചര ആഹ് ഒരാൾ അഞ്ചണിയാവും അഞ്ചു മണി കയ്യും ഒരാൾ നാലുമണി അങ്ങനെ ഓരോ ആഹ് ഓരോ ടൈമിൽ ഓരോ
ആഹ ഇന്ന് നല്ല മഴ മഴണ്ടോ
ആഹ ഇവിടെണ്ട് ഇന്ന് രാവിലെ മുതലേ ഉണ്ട്.
ആഹ ഇന്ന് നല്ലൊരു മഴന്റെ ദിവസാ
ഇടയ്ക്ക് ഒന്ന് കുറയും പിന്നെ പിന്നീ തുടങ്ങും
ആഹ.
ആ എങ്ങനെ അവിടൊക്കെ ഇപ്പോഴും ഉണ്ടാവും നല്ല ഉണ്ടാ എങ്ങനെയണ്ടായ കൊറായിട്ട് അടുപ്പിച്ചിണ്ടായിരുന്നോ അതോ ഇടയ്ക്കെടക്കാണോ
ആഹ ഇപ്പം രണ്ടു ദിവസായിട്ട് ഇപ്പ നല്ല മഴ ഇന്നലെ തൊട്ടും നല്ല മഴന്നെ അഹ് നല്ല മഴന്റെ കാലാവസ്ഥ തന്നെ
ആ ആ് ഇന്നലേം ഇണ്ടായിരുന്നു പക്ഷെ എന്നാലും കുറവുണ്ടായിരുന്നു
ആഹാ
മക്കളൊക്കെ പഠിക്ക
ആഹ ഇനിക്ക് രണ്ടാളാ ഒരാള് എൽ കെ ജി ൽ ആണ് ചെറുത് മോനാണ് ഒന്നര വയസ്സായിട്ടുള്ളൂ അപ്പൊ മോളപ്പോ സ്കൂളിട്ട് വരുംന്ന് പറഞ്ഞ് മഴ കാരണം സ്കൂൾ നേരത്തെ വിടാണ് ന്ന് പറഞ്ഞപ്പോ മെസ്ജ് മെസ്സേജ് കണ്ടിന്ന് നല്ല മഴയാണല്ലോ
ആഹ് ആഹ്
ഉം
പിന്നെ എപ്പളാ വീട്ടിലെത്താ, എന്നും ഡയിലി എങ്ങനെയാ വീട്ടിലെത്തല്?
ആഹ് ഓള് അഞ്ചേകാലാവും, ഇന്നിപ്പോ നേരത്തെ വരാന്നു പറഞ്ഞതാണ്. ബസ് സെക്കൻഡ് ട്രിപ്പ് ആയോണ്ടേ കുറച്ച ലേറ്റ് ആവും വരാന്.
ന്റെ ചെറിയ മോളങ്ങിനാ സെക്കന്റ് ട്രിപ്പാണ്. അഞ്ചര അഞ്ചരക്കെ ആവാനാവും. അഞ്ചേകാലൊക്കാവും. അത് അതുവരെ വെയിറ്റ് ചെയ്യണം.
ആഹ് അതുവരെ വെയിറ്റ് യ്യണം രാവിലെ പോയി ഇങ്ങനെ ആ
ആഹ് രാവിലെ ഒൻപത് ഒമ്പതേ കാലിന് മുൻപ് വീട്ടിട്ട്ന്ന് പോവും.
ആഹ്
ഉം
അവരെ അവിടെ അടുത്തന്നെ- ആക്കും സ്കൂളില്ലേ, അല്ലേല് ദൂരം ഉണ്ടോ?
ആഹാ കൊറച്ച് ദൂരം ഉണ്ട്, ഒരു ആറ് കിലോമീറ്റർ ഒക്കെ ആറ്, ഏഴ് കിലോമീറ്ററൊക്കെ ഉണ്ടാവും.
ആഹാ.. !
എന്തൊക്കെ എന്നിട്ട്?
പിന്നെ.. !
നിങ്ങളെന്താ വർക്ക് ചെയ്യണ്ടോ? അല്ലെങ്കില് ഹൗസ് വൈഫ് തന്നെ?
ഞാൻ ഹൗസ് വൈഫാണ് വർക്ക് ചെയ്യണില്ല, അവിടെ നിങ്ങളോ വർക്ക്
ആ ഞാൻ ഇല്ല ഞാൻ വർക്ക് ചെയ്തിരുന്നു ഇപ്പോ പ്പോ പോവലില്ല എനിക്കൊന്നു കുറച്ചാവട്ടെന്ന് വിചാരിച്ചു.
ഉം ചെറിയ മോനക്കെത്ര ചെറുതിനെത്രായി ചെറിയ കുട്ടിക്ക്?
ഇതാപ്പോ ഒന്നര വയസ്സായി.
ആഹാ ചെറുതാണല്ലേ ചെറിയ കുട്ടിയാ!
ഞാൻ ചെറ ചെറിയ കുട്ടിയാവൻ- മോനൊന്നൂടി ആവട്ടെ എന്നിട്ട് പോവാന്നുള്ളയിക്കു നിക്കുവാ.
എന്ത് വർക്ക? എന്ത് വർക്കാ ചെയ്തിരുന്നെ?
ഞാൻ ഫാർമസിസ്റ്റാ.
ആഹാ.. !
ഇപ്പ കുട്ടികൾ കുട്ടിയൊക്കൊന്ന് വലുതായി, വീട്ടില് ഉമ്മപ്പന്ന്- ഇപ്പ പാല് കുടിക്കുന്ന ടൈമുവല്ലേല്ലേ?
ആഹാ പാലുടിക്കണ ഒന്ന് അത് ഇട്ടിട്ടേ ഒന്ന് പോവാന്നുള്ളക്ക് ഓല്. ഓലൊറ്റക്കാക്കി പോകുമ്പോ ഒരു- ഇടങ്ങേറാണല്ലേ ഈ ചെറിയ പ്രായത്തിത്തന്നെ.
ശരിയാ ആഹാ പിന്നെ ആഹാ ടൈമും അവർക്കുള്ള ഫീടെയേണ്ട- ടൈമല്ലേ ഫീഡ് ആഹാ ടൈമിലാകുമ്പോൾ നമ്മള് ഉം... !
ഇപ്പം ഓലെ വിട്ട് പോവാന്ന് പറയുമ്പോ ഒരെടങ്ങേറാണല്ലോമ്മക്ക് ഓലെങ്ങനെ ഉം
ശരിയാണ്, ആ കുറച്ചുനാള് കഴിഞ്ഞിട്ടങ്ങട്, വീട്ടില് ഉമ്മ ഒക്കെ ഇല്ലേ
ഓ ഉമ്മപ്പ ഉണ്ട് ഞങ്ങള് ഏ അഞ്ചാളുണ്ട് മക്കള്.
ആഹ് ഒറ്റയ്ക്കൊ അതോ വേറെ വീട് ആ ഞാനൊറ്റക്കാ.
പിന്നെങ്ങളെ മൂത്ത മോൻ എത്രേലാ?
മൂത്തത് മോളാണ് അവൾ അവള് ഏഴിലാണ് ഉം, അവള് ഏഴിലാ രണ്ടാമത്തെ മോനാണ്. അത് രണ്ടാം ക്ലാസ്സിലാണ്. ചെറുതാന്നെ യു കെ ജിൽ.
ഏഹ്
ഉം
ഹസ്ബൻഡ് ഇവിടെ നാട്ടിലില്ലേ?
ഹസ്ബൻഡ് നാട്ടിലല്ല ഗൾഫിലാണ്.
ഗൾഫില?
മ് ഇവിടെ നിങ്ങള ഹസ്ബന്റോ?
ഹസ്ബൻഡോടൊപ്പം നാട്ടിലുണ്ട് പുൊറത്തേനി ഇപ്പ നാട്ടിലുണ്ട്
ലീവിന് വന്നാവൂല
ആഹ് ലീവിന് വന്ന നിങ്ങക്ക് ഇപ്പം വീട്ടില്?
ഏഹ് ഉപ്പ ഉമ്മ ഹസ്ബൻറിന്റെ അനിയൻമാരൊക്കെ ഉണ്ട്. ഞങ്ങള് ഒരു ഒരേ വീട്ടിലാരന്നയാണ് മാറിട്ടില്ല മാറിപ്പോയിട്ടില്ല.
ആഹ്
ഉം
ആഹ്
പോണം ഇൻഷാ അല്ലാഹ്.
എടുക്ക്ണ്ടോ വേറെ നോക്ക്ണ്ടോ വീട് എടുക്കണ്ടോ?
ഇണ്ട് തറൊക്കെ ഇട്ടകണ് തറക്കെ ഇട്ട് എടുത്ത്ണ്ട് തുടങ്ങിയിട്ടില്ല തറ തറ കംപ്ലീറ്റ് ആക്കി ഇട്ടേക്കണ്.
ഏ അത് വേണല്ലോ?
ആഹ് പ്പൊ എന്താ ചെലവ് ഇതിനൊക്കെലെ കല്ലും
മ്ഹ് എല്ലാം വില കൂടി നിക്കുന്ന ടൈംമാണല്ലോ?
ആഹ് ഇവിടെ എങ്ങനെലും വേണല്ലോ?
ആഹ് വീട് ആഹ് ഇവീടൊരു നിർബന്ധമുള്ള കാര്യാണല്ലോ അപ്പൊ നമ്മള് നോക്കിട്ട് കാര്യല്ലല്ലോ.
ശരി
ഉം
ഫുഡൊക്കെ ഒറ്റ റെഡിയ ഒറ്റക്ക് ണ്ടാക്കുവോ ഇടക്കൊക്കെ സ്പെഷ്യൽ സ്പെഷ്യലൊക്കെ ഉണ്ടാക്കോ?
സ്പെഷ്യല് അത്യാവശ്യം ഒക്കെ ഉണ്ടാക്കൂ. എന്റെ ഓരോ രീതില് യൂട്യൂബോക്കി ട്ടോ അങ്ങനെ അങ്ങനെയൊക്കെ ഉണ്ടാക്കൂ അത്യാവശ്യോക്കെ ഉണ്ടാക്കും.
ആഹ്
ഇന്നലെ പ്പൊ അനിയത്തിന്റെ എൻഗേജ്മെന്റ് ഉണ്ടായിട്ട് ഫുഡിങ്ങൊക്കെ ഞാൻ തന്നെണ്ടാക്കി അങ്ങനെ ഓരോന്ന്ങ്ങനെ ണ്ടാക്കോ
ആഹ് ആ ആ ആ യൂട്യൂബ് ഉണ്ടാവുന്നതോണ്ട് പിന്നെ എല്ലാതും റെഡിയാക്കാല്ലോ
അങ്ങനത്തന്നെയല്ലേ ല്ലാരുപ്പൊക്കെ ഞാനുംഓക്കെ തന്നെ മന്തി അങ്ങനെയൊക്കെ ഉണ്ടാക്കും അതൊക്കെ. ബിരിയാണി, മന്തി മ്ഹ് യൂട്യൂബിലോക്കിട്ടൊക്കെ തന്നെ. മ് പിന്നെ ഇങ്ങനെ ഫ്രൈഡ് ഐറ്റംസ് ഫ്രൈ ഐറ്റംസ് ഒക്കെ ഒക്കെ ഇങ്ങനെ പിന്നെ വേറെ സ്പെഷ്യലായിട്ട് ഓരോന്നൊക്കിങ്ങനെ കാണുമ്പോഴൊക്കെ അങ്ങനെക്കെ ഓരോന്നൊക്കെങ്ങനെ ഉണ്ടാക്കി നോക്കും.
ആഹ് ഞാനും മക്കൾ ഇങ്ങനെ ഇപ്പ ലഞ്ച് ബോക്സിൽ കൊടുത്തേക്കാനും സ്നാക്സ് സായാലോക്കെങ്ങനെ അങ്ങനെ യൂടൂബോക്കിങ്ങനെ ഓരോന്ന്ണ്ടാക്കി
ആഹ് അതന്നെ അങ്ങനെ തന്നെ എല്ലാടത്ത അവസ്ഥ അങ്ങനെ തന്നെ മക്കള് കഴിച്ച കിട്ടാനും അവർക്ക് എങ്ങനെയനൊക്കെ ഇണ്ടാക്കി കൊടുക്കണ്ടെ എന്തെങ്കിലോ കഴിക്കണ്ടെ രാവിൽത്തെ ശരിയാണ് ആഹ് ആഹ് ശരി ആണ് ആഹ് അപ്പൊ ഓരോട്ടോ പാച്ചില് തന്നെയാണ് ഞാൻ ഫുഡൊക്കെ റെഡിയാക്കി ഉം വീട്ടിലുള്ളവർക്ക് ഉണ്ടാക്കണ പോണ കുട്ടികൾക്കും ഉണ്ടാക്കണം തെഞ്ഞുനെ
പിന്നെ അനിയമ്മാരൊന്നും കല്യാണം കഴിച്ചീല്ല
ല്ലാ ഏ കാല്യാണകഴിഞ്ഞിക്ക്ണ്
ആഹ് ആഹ് ഉം ഉ
ഒക്കെ ഒരാ നക്ക് ഒരു കുട്ടീണ്ട് രണ്ട രണ്ടാമത്തെ കുട്ടിപ്പുറത്ത് ഇന്ന് പ്രസവിച്ചിക്ക്ണ്
ആരു വീടെ എടുത്ത് പോയില്ലേക്ക്
ഇല്ല വീടെടുത്ത് പോയിട്ടില്ലേ ഞങ്ങളാണ് മൂത്തത് ഞാനാണ് മൂത്തത്
ഏഹ്
ഏ പോയിട്ടില്ല
ഏഹ്
ഉം
പിന്നെ ഇങ്ങളെന്താ ഉച്ചാഹത്ത ഉറക്കൊക്കെ കഴിഞ്ഞിക്കുവാ
ഇല്ലാ ഉച്ചക്ക് ഒറങ്ങിട്ടില്ല എടക്ക് ഇടക്കുറങ്ങും ഇടക്കുറങ്ങുല്ല അങ്ങനെ
ആഹ് ഞാനുംങ്ങനെ ചെല ദിവസം ഒറങ്ങും ഇന്നിപ്പാടൊന്ന് കെടന്നിനി അപ്പം ഓന എണീച്ച് പിന്നെ കിടക്കാനൊന്നും കഴിയില്ല ചെറിയ മക്കൾണ്ടാവുമ്പോക്കെ ഉ
ആഹ് ചെറിയ മക്കളണ്ടകുമ്പോ പറ്റൂല നമ്മളെ ഒറക്കൊക്കെ കണക് ആവും രാത്രി കണക്കാവും പകലും കണക്ക പകലും ഒക്കെ കണക്കാണ് രാത്രി പകലൊന്നർക്ക ആഹ് ഞാനിപ്പോ ഫ്രീയാണ് ആഹ് ആഹ് എക്ക് മൂന്നാളു സ്കൂള്ക് വിട്ടല്ലേ അപ്പ പിന്നെ ഫ്രീ തന്നെ വന്ന് കഴിഞ്ഞാലേക്കാലും പടാ അപ്പൊ പിന്നെ എന്തെങ്കിലും ഒക്കെ വേണക്കണ വന്ന് കഴിഞ്ഞാല് രാവിലെ പറഞ്ഞ എഴിന്നോക്കാനും വൈകിട്ട് വന്നാലാണ്
അത് എല്ലോടത്തുള്ള അവസ്ഥയ രാവിലെയത്തെയ വൈകുന്നേരത്തെയ
ഉം
ഉം
ഫുഡ് കഴിക്കാനും മടിയനക്കെ അതാണ് കഴിക്കാനും ബാക്കിലാണ്
ഒക്ക ഉള്ള അവസ്ഥ തന്നെയാണ് ഫുഡ് ഫുഡ് കഴിക്കണോട്ടാണ് നമ്മുക്ക് രാവിലെ എടങ്ങാറാവുവാ
ആഹ് അങ്ങനെ ആവുള്ളു പറഞ്ഞേക്കെ ഫുഡ് കഴിച്ചാല ഇപ്പോൾ എന്താക്കൻ പറ്റേള്ളൂ
ആഹ് അത അ അതന്നെ പിന്നന്താ
പിന്നെ പിന്നെ എന്താ ഇങ്ങനെ പോണ് സുഖായിട്ട് ഉം യാത്രക്കെ പോവാറുണ്ടാ
ഓ യാത്ര ഇടക്കൊക്കെ ഇങ്ങനെ സ്കൂൾ ഒഴിവള്ളപ്പഴോ അങ്ങനെയൊക്കെ ഇങ്ങനെ ഉം നിങ്ങള് പോവാൻ താല്പര്യള്ള കൂട്ടത്തിലാണോ
ആ ഇവിടെ അങ്ങനെ അതികാട്ട് പോകാറില്ല ന്നാലും എടക്കൊക്കെ. അടുത്തൊക്കെ പോ പിന്നെ വിട്ട് ദൂരയാത്രക്കെ കുറവാണ്.
ആണോ ഞങ്ങളും എടക്കൊക്കെങ്ങനെ പോവും ഹസ്ബന്റ് നാട്ടിലുള്ളപ്പൊ മക്കളീം അങ്ങനക്കെ പോ
ങ്ങളെ ഹസ്ബൻഡ് ഇപ്പൊ പോയിടട്ടൊള്ളു?
പോയിട്ട് ഇപ്പ അഞ്ചു മാസം, നാലു മാസം, അഞ്ചു മാസം കഴിഞ്ഞു. നാട്ടിലുണ്ടായിരുന്നു. ഞാൻ ഒരു കൊല്ലം ഒരു കൊല്ലത്തോളം നാട്ടില്ണ്ടാരുന്നു.
ഏഹ്.
എന്നാ ഓക്കേ. ആ ഓക്കേ ഓക്കേ